ഹലോ കേക്കാമോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല സുഖം അങ്ങനെ പോണ് പിന്നെ എന്താണ് ഓ ഫുഡക്കെ കഴിച്ച് ചായ കുട്ച്ച്
ആഹ് സ്നാക്സക്ക കഴിച്ചോ
ഓ സ്നാക്സ് കഴിച്ചു ചിപ്സേനി
ആഹ് ആഹ് ഇവിടെ വെയിലാണ് അവി ടെന്ത് മഴയുണ്ടോ
ഇല്ല ഇല്ല വെയിലാണ്ന്ന് രണ്ട് മൂന്നാല് ഇപ്പം നല്ല മഴേനി ഇപ്പ് ഇന്ന് വെയില്ണ്ട്
ആഹ് ഉം പിന്നെ എന്താക്കെയാണ് ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്
ഉച്ചക്ക് ബീഫേനി
ആ
ഉം ബീഫ് വരത്തിയത് ഉണ്ട് മുരിങ്ങ
ആ
ഉം ബീഫാ മീനരുങ്ങ താളിപ്പൊ രസം പുറത്ത് പോയിട്ടില്ല അന്ന് പോയിട്ടില്ല
എന്റെ വീട്ടില ആരൊക്കെണ്ട് ആ വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില ഉമ്മീ മാപ്പിളും കുട്ടികളും
ആ
നാല് മക്കളുണ്ട്
ആ കുട്ടിലോക്ക് എന്ത് ചെയന
മൂത്തമ പ്ലസ് ടു പഠി പഠിച്ചാണ് രണ്ടാമത്തോള് എട്ടാം ക്ലാസ്ണ് മൂന്നാമത്തോള് നാലാം ക്ലാസ് ചെറുതിന് മൂന്ന വയസ്സ ആയിട്ടില്ല
ആ
നിങ്ങക്ക് മക്കളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല എനിക്ക ആയി
ആയിട്ടില്ലല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള കല്യാണ
ഇല്ല ഇല്ല എനിക്ക് മൂന്ന് വർഷം ആയിക്കല്
ഏ മക്കളും ഇല്ലല്ലേ
ഡോക്ടർ കാണിച്ചോ
ആ കാണിക്കുന്നുണ്ട്
ഉം കൊഴപ്പൊന്നല്ലല്ലോ
ഇല്ല ഇല്ല
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് രാത്രിത്തേക്ക് എന്താ കാപ്പിയണോ ചോറാണോ
രാത്രി ചോറന്നെ ഞാൻ വൈകീട്ടാ വെക്കല് അപ്പൊ പിന്നെ ഒന്നിച്ചോണ്ട് വെക്കും
ആ പിന്നെ വേറെന്തൊക്കെയണ്ട് എന്താ ഫുഡ ഉണ്ടാക്ക അറിയാം
ഞാന് എല്ലാം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മന്തിണ്ടാക്കും ഫയഡ് റൈസ് ഒണ്ടാ
ആ മന്തിയെക്കെ എങ്ങനെയാ ഒണ്ടാക്കാന്നത്
മന്തി പിന്നെ മന്തി റൈസ് വാങ്ങീട്ട് നമ്മള് വെൾ കുതിർത്താൻ വെക്കണം വെള്ളത്തില് കുതിർക്കാ വെച്ചിട്ട് അത് ത് നല്ലോണം കുതിർന്നിട്ട് ഒര് പാത്രത്ത്ക്ക് മാറ്റ് റ്റാ മാറ്റിട്ട് അപ്പോഴക്ക് നമ്മള് പറ വെള്ളോ അടപ്പത്ത് വെക്കണം തെളപ്പിക്കാനി
ആ
വെക്കണോ പിന്നെ എക്ക് ചിക്കൻ ആയാലും ബീഫ് ആയാലും വേണം
ആ
അത് ആദ്യം ചിക്കൻ വേവിക്കണം ചിക്കനാണെങ്കി ചി ക്കൻ വേവിക്കാ വേവിച്ചിട്ട് അയിക്ക് മസാ ലകളും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മള് ഈ അരി പിന്നെ വെള്ളം തിളച്ചിട്ട് അതില് ഇട്ടിട്ട് വേവിച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി ദെമ്മയ്യ ദെമ്ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കണല് വെക്കാ ഒര് പാത്രത്തില് കൊറച്ച് കണല് ഇട്ടിട്ട് തീ കണല് എട്ത്തിട്ട് അതിക്ക് കൊറച്ച് ഓയില് പാർന്നിട്ട് അത് നല്ലോണം അടച്ച് വെക്ക്യാ നല്ല അതിന്റെ മേലെ എന്തെങ്കിലും കനം വെ ക്ക ഇന്നാ പിന്നെയിന്റെ ആവി പൊർ ത്തു പോവൂല
ആ
അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒര് ഇര് മിനിറ്റോ അരണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തെറന്നിട്ട് നമ്മക്ക് നല്ലോണ്ണം ഇളിക്ക്യാണ്ട് എല്ലാർക്കും എടുക്കാം
ആ പിന്ന മസാല ദോശ ശൊക്കെ ഉണ്ടാക്കൊ
അല്ല മസാല ദോശ എന്തേ ഒണ്ടാക്കിയില്ല ഉഴ്ന്ന് ദോശക്കെ ഉണ്ടാ ക്കും
ആ അതോ അത് അങ്ങനെയാണ്
ഉഴുന്ന്ദോശക്കരി വെള്ളത്തിയിടണം ഇന്ന് നാളെ രാവിലെക്കണേ ഇന്ന് രാവിലെ വെള്ളത്തി ഇടണോ
ആ
ഇന്ന് രാവിലെ ഉഴി അരീം ഉഴിന്നും ഉലുവയും കൂടി വെള്ളത്തിലിട്ടിട്ട് എല്ലാം കുതിർന്നിട്ട് ഇന്ന് രാത്രി അരച്ച് വെക്ക
ആ
ഉഴിന്നും ഇതൊക്കെ പാകാവണട്ടോ അരക്കുമ്പോ പിന്നെ കൊറച്ച് ചോറ് കൂട്ടണം ഞമ്മള് സാധാ വെറുംചോറ് കുറച്ച് കൂട്ടണം. അങ്ങട് അരച്ച് വെച്ചിട്ട് രാവിലെയൊക്കെ ലോ പൊന്തി വരും. പൊന്തിവന്ന ട്ട് നമ്മള് ഈ ദോശക്ക് വച്ചാണിങ്ങനെ വട്ടത്തിലിങ്ങനെ ചുറ്റി ഇണ്ടാക്കി കൊടുക്ക ചുറ്റിയാണിങ്ങനെ കൊടുക്ക അയിക്ക് ഞാന് ചട്ടിനിയും മറ്റേ തക്കാളികൊണ്ട് ഒരു ചമ്മന്തി ഇണ്ടാക്കല്ണ്ട്. അതും രസാണ്. പിന്നെല്ലെങ്കിൽ മീൻകറി
ആ തക്കാളി ചട്ണി ആ ത തക്കാളീടെ ചട്ണി ഇപ്പ എങ്ങ ഉം
തക്കാളി സവോള എടുത്തിട്ട് നമ്മള് വെളിച്ചെണ്ണേല് ഇങ്ങനെ വയ വാട്ടു അങ്ങനെ വാട്ടിട്ട് അയ്ക്ക് തക്കാളി ഇടാ ഒരു തക്കാളിയൊക്കെ മതി ചെറുത് ഞങ്ങള് പിന്നെ നാലഞ്ച് ആളായോണ്ട് രണ്ട് തക്കാളിയൊക്കെടു എടുത്തിട്ട് പിന്നെ അയ്ക്ക് ഈ ചുവന്നമുളക് ഇല്ലേ മുളക് പൊ പീടികേന്ന് പൊടിപ്പിച്ചാവങ്ങണെ. ആ മുളക് വാങ്ങാ ട്ടാ ആ മൊളകു ഉം ഈ വെളിച്ചണ്ണേക്ക് ഇടാ. തക്കാളി ഇടാ പിന്നെ വല്യ ഉളളി ഫസ് റ്റ് ഇടാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ തക്കാളി ഇടാ. പിന്നെ ഈ മുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സി ഇട്ട് അരയ്ക്കാ. പേസ്റ്റ് പോലെ അരക്ക അരച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ വാർന്ന് കടുകും കരിവേപ്പും ഇട്ടാണ്ട് പിന്നെ ഈ പേസ്റ്റ് ആയത് അയിക്ക് കോരാ. താ കുറച്ചു പ്പുടാ.
ആ
അതും ചട് ചട്ട്നീം കൂട്ടിത്തിന്നാ നല്ല ടെസ്റ്റാ.
ആ
രണ്ടും പാലും ചട്ടിനിയും പാലും ചമ്മന്തിയും എടുത്തിട്ട ഇങ്ങന കു ത്തി തിന്ന ഇവിടെ വൽക്ക അതാ ഇഷ് ത്ത
ആ പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ പത്തിരി ബീഫ് ഒക്കെ ഇണ്ടാക്കും
ആ
ങ്ങള് സാമ്പാറൊക്കെ ഇണ്ടാക്കല് ണ്ടോ എന്നും
പിന്ന കട്ടലെറ്റ് ഒക്കെ ഉണ്ടാക്കും
ആ കടലേറ്റ് ഉണ്ടാക്കും കട്ടലറ്റ് ആണോ നോമ്പിനൊക്കെ ഉണ്ടാക്കല്ണ്ട് ഞ- ങ്ങത് ഉർളങ്കിയങ് എട്ത്താണ്ട് ഉർളങ്കിയങ് നല്ലോണം വേവിക്ക കുക്കറില ഇട്ടാണ്ട്
ആ
കുക്കർൽട്ട് വേവിച്ചിട്ട് പിന്നെ അത് കൊറച്ചൊരു ചൂടായി ആറ ആറിട്ട് നമ്മളല്ലോ ഒടക്ക കൈലോ കയ്യോ ഒക്കെ വെ ഒട്‌ച്ചിട്ട് പിന്നെ ഐക്ക് റസ്ക്കും പൊടിടാ റസ്കുമ്പൊടി ഇട്ട് ഇങ്ങന കുറച്ച് ലൂസെയ്‌ക്കാരം ങ്ങന കുറച്ചൊ ടൈറ്റില ഇങ്ങട്ട് വരണം റസ്ക്കും പൊടിട്ട് നല്ലോ കുഴച്ച് ഉർള്ളാക്കിട്ട് ചെറിയ കുപ്പിന്റെ മൂടില്ലേ
ആ
അതിൽ വെക്ക അതില ഇങ്ങനെ നിറച്ച വത്തിട്ട് ആ കുപ്പിന്റെ മൂടി തട്ടുമ്പോ റൗണ്ടില് വരും പിന്നെ മുടി അതേ റൗണ്ടില് കണ്ട അത് വന്നിട്ട് മുട്ട അതേപോലെ നമ്മള് നല്ലോ ഒടിച്ചാണ് ഇളക്കി വെക്ക നല്ലോണം
ആ
അത് ഇളക്കിട്ട് അതിലിട്ട് മുക്കിയാണ്ട് ചൂടായ എണ്ണയിലിട്ടാണ്ട് പൊരിച്ചെടുക്ക
ആ
ഉ നല്ല ടേസ്റ്റ് ഉണ്ടാവും അയ്ക്ക് പിന്നെ സാല കൂട്ടുമ്പോ നമ്മള് പിന്നെ ഇതൊക്കെടണം ട്ടോ എന്താ ഗര മസാല വേണോ മല്ലിച്ചപ്പ് വേണോ അങ്ങനെ മസ സലങ്ങളൊക്കെ ഒറിയിച്ച് കൂട്ടാ
ആ
ഉ സവാള ഇട്ടാണ്ട് കൊറച്ച് വാട്ടിയാണ്ട് അത് മസാലക്ക വേണങ്കി കൂട്ടാ നോമ്പിനൊക്കെ ഉണ്ടാക്ക അല ഇപ്പ ഉണ്ടാക്കിട്ട് കുറയ
ആഹ
നമ്പലൊക്കെയാണ് ഇണ്ടാക്കല്
പിന്നെ എന്താകണ്ട്
പിന്നെ നല്ല പിന്നെ ബീഫ്ണ്ടാക്കും ബീഫുണ്ടാക്കാനറിയോ
ആ ആ ഞങ്ങളിവിടെ അധികം ബീഫ് കഴിക്കാറില്ല
ഇല്ലലേ
ഉ
ഉണ്ടാക്കുന്നത് ഇഷ്ടാണോ
ഉണ്ടാക്കും പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് വരെ കഴിക്കുള്ളൂ
ഏ എല്ലാരും ഒന്നും കഴിക്കൂല
ഇല്ലല്ല എനിക്കും ഞാനും അമ്മേയും കഴിക്കൂല ഞങ്ങക്ക് അലർജി ആയണ്ട് ഞങ്ങള് കഴിക്കൂല
ഏ അലർജി വന്നാല് മേല് ചൊറി
ആണ് ആ അവയവം വേദനയായിരിക്കും ആ
വേദനല്ലേ ആ ഈ യൂറിക്കാസിഡുള്ളവർക്കൊന്നും അങ്ങനെ ബീഫ് പറ്റി പറ്റൂല തോനിന്നു
ആ ചിലവർക്ക് പറ്റൂല
ആ യൂറികാസിടിനും പിന്നെ ബീഫ് തിന്നാല് ഇങ്ങനെ തടി വെക്കുംന്നൊക്കെ പറയ്ണേക്കാ ചിക്കൻ അത്രല്ലാ തോന്നുണ്ട്
ആ അവിടൊക്കെ എങ്ങനെയാണ്
ഇറച്ചി വെക്കലോ ബീഫ് വെക്കലോ
ആഹ്
ബീഫ് വക്കല് നമ്മളത് എവിടെ വെപ്പൊക്കെ വലുതാക്കി മുറിച്ചാൻ പറ്റില്ല വറ്റി ചെറുതാക്കി കുഞ്ഞിയാക്കി മുറിച്ചാനേ പറ്റുള്ളൂ ഞങ്ങള് വ്യാഴാഴ്ച ഴ്ച്ചകളിലെല്ലാ ദിവസവും വാങ്ങും വെള്ളി വ്യായമൊക്കെ ബീഫ് ണ്ടാവും അതെ അത് വാങ്ങിയാണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് മൊളുംപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകംട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെന്തിട്ട് പിന്നെ ഉള്ളിയക്കെരിഞ്ഞ് കുരുമുളക്പൊടി കരിവേപ്പില ഒക്കെട്ടാണ്ട് ഭൂമിക്ക നല്ലോണം
ഉ
നല്ല രസാണ് കുറഞ്ഞ അയവില് തൂമ്പിക്കണം
ആ
ഉം
പിന്നെ വേറെന്തൊക്കെയുണ്ട്
വേറെ കൃഷികളുണ്ട്
ആ
കൃഷിണ്ട്
കപ്പയൊക്കെ ഉണ്ടോ
ആഹ് കപ്പണ്ട്
ഉം
മുളക്ണ്ട് പിന്നെ ചേമ്പ്ണ്ട്
ആഹ്
അങ്ങനെയൊക്കെ ഇണ്ട് കൃഷികളൊക്കെ അയിന് വളടലൊക്കെ ഏയ്നിപ്പന്ന്
ആഹ്
ഉം മുമ്പേനി ഇവടെ വളടലോ ക്ക്ങ്ങനെ
ആഹ് പിന്നെ വെക്കാട്ടൊ
ആഹ് ന്നായികൊട്ടെ
ആഹ് ശെരി എന്നാ ട്ടൊ
ഓ